ഹലോ ആഹ ആഹ് കേക്ക ഒന്നണ്ട്
ഉ എന്തൊക്കും വിശേഷം
സുഖണേ
ഉ ഉ ചായ കുടിച്ചോ
ആഹ ചായ കുടിച്ചു
ആഹഹാ പ്പ ഇല്ല ഞൻ ഇപ്പം പോയിട്ട് ഇങ്ങോട്ട് ംവന്നതേ ഉള്ളൂ കോളേജില് പോയക്കായിരുന്നു ഉ ഉ പിന്നെ മഴയൊക്കെ ഉണ്ട ഏ ഇപ്പം ഇപ്പം തോന്നക്കോ രാവിലെ ഭയങ്കര മഴയായിരുന്നു ഇപ്പ അതി ഇല്ലാതെ ഇത്രയും ദിവസം മഴയില്ലാതിരിക്കും ായി എന്നും മഴ പെയ്തു അവിടെ എന്താ മഴയാണ് ആ അതെ ഉ ഉ പിന്നെ
പിന്നെ എന്തൊക്കെയാണ് വീട്ടിലെ മക്കള ഇപ്പ സ്കൂളിട്ട് വന്ന അവർക്ക് ചായ കൊടുത്തു ഒരേ ഒരിപ്പം കളിക്കാൻ വേണ്ടീട്ടേ
ആ ആ ആ മൂന്നര ആവുമ്പോഴത്തേക്ക് വരുുംല്ലേ
ഇല്ല ഇല്ല ഇപ്പൊ നാലര നാലര അ്പത്തിന്
ആ ഓക്കേ ഓക്കേ അവർക്ക് വേണ്ടിയിട്ട് ഫുഡ ഒക്കെ ഉണ്ടാക്കിയ സ്നാക്സ് ഒക്കെ
ഇല്ല അങ്ങനെ സ്പെഷ്യല ആായിട്ടൊന്നും ഉണ്ടാക്കിട്ടില്ല
ആഹ ഹഹ അല്ല സാധാരണ ഇങ്ങനെ സ്നാക്സ് ഒക്കെ ഉണ്ടാക്ക വെക്കോ ഇങ്ങനെ കുട്ടികൾ വരുമ്പോ
വലിയ മോലെ ഇഷ്ടം ചോറ് ചോറ് കഴിക്കലാണ് ചൈന്ന് സ്നാക്സ് കഴിക്കും ഇഞ്ഞണ്ടേ സ്നാക്സ് കഴിച്ച
ചനകുട്ടിയാണ് വീട്ടില് ചോറ് കഴിക്കാൻ അതായിരിക്കും ഇഷ്ടപ്പെടുന്ന
ഇറ്റവിട
അനാ
പിന്നെ എന്തൊക്കാണ്
ഉ ഇവിടെ വിഷല്ലേ ഇവിടെ പിന്നെ പിന്നെ ചായ പിടിക്കണം ഇടുത്തെ പരിപാടികളിലൊക്കെൊക്കെ എന്നങ്ങണം കൊറെേ റെക്കോർഡൊക്കെ ഉണ്ട്
ആഹ കേക്കുന്നില്ലേ ഹ അപ്പ അതിന്റെ ഇടയിൽ ഒന്ന് സ്റ്റെക്ക ആയി
ആഹ ആഹ് റേഞ്ചിന്റെ ഇഷ്യു ആന്ന് തോന്നുന്നു
ആഹ
ഉം എനിക്കിന പരിപാടി കുളിക്കണം എനി കൊറച്ച് കാര്ം പഠിക്കാനൊക്കെ ഉണ്ട്ിന എക്സാം ഒക്കെ വരില്ലേ അ അടുത്ത മാസം അടുത്ത മാസം ടൈംടേബിള് വന്നിട്ടില്ല
ആഹ അതെ
ലാസ്റ്റോടെ എക്സാം വരും ബൈറ്റത്തേക്കെയ ഉുള്ള ഫുഡൊക്കെ ആയോ
ആഹ
ഹ ഹ ഹ മ് മോസ്റ്റ്ലി ചേച്ചിയാണോ കുക്ക് ചെയർ
ഏ മമീം കുക്കീയ്ണെ
ഓ രാവിലെ ചോറൊക്കെ വെച്ച് വെച്ചേക്കോ
ആഹ് രാവിലെ ഓൽക്ക് വേറെ സെപ്പറേറ്റായ്ട്ട് ഒര് ചോറ്ണ്ടാക്കും. പിന്നെ എല്ലാർക്കും മൊത്തത്തിലങ്ങനെ ണ്ടാക്കും.
ആ ആഹ് കറിയെക്കെ രാവിലത്തെ കറികളെന്നായിരിക്കുല്ലേ
ആഹ് ആഹ് കറി ഓൽക്ക് എന്തെങ്കിലൊക്കെ ഞമ്മള് എന്തെങ്കിലും മുട്ട പൊരിച്ചതോ അല്ലെങ്കില് ചമ്മന്ത്യോ പിന്നെ കോളിഫ്ലവർ പൊരിച്ചതോ അങ്ങനെക്കെ ഫുഡ്ഡ്ക്ക് ണ്ടാക്കി കൊട്ക്കും
അതെയാ സ്കൂളില് കൊണ്ടോവാൻ വേണ്ടീട്ട് ആ മ് സ്കൂളില് കൊണ്ട് പോവാൻ കൊറച്ച് കറി മതിയല്ലോ ഏ തോരനോ ചമ്മന്തിയോ അങ്ങനെ എന്തേലും ഇവടെയും ഞാനും അത് തന്നെയാ ചെയ്യാറ് എന്തേലും ചമ്മന്ത്യോ അച്ചാറോ ഇത് മതി
ആ ആ ആ
മ്
പിന്നെ ഇപ്പം മഴ ചാറ്റ്ന്ന്ണ്ടവടെ അവടെയോ
ഇവിടെ മഴ ചാർന്നില്ലേപ്പം തോന് നിക്കാ ഇനിപ്പം ഒരു മൂടല് പോലണ്ട് ചെലപ്പോ എപ്പഴാ മഴ പെയ്യ്ന്നെന്ന് പറയാൻ പറ്റത്തി
ആ ആ
അവസ്ഥയില് നിക്കാ അതോണ്ട് എങ്ങോട്ടും എറങ്ങാൻ പറ്റുന്നി
അയല്മല് അയല്മല് തിര്മ്പി ചിക്ക്യേത് ഞമ്മള് അയ്നന്നെ നോക് ക്കാം നേരണ്ടാവോള്ളൂ ഈ മഴക്കാലത്ത്
ആ അതെ അതെ മ്
മ്
മഴ തോരുമ്പം എട്ത്ത് വ വെയ്ല് വെരു ന്നു തോന്നുമ്പോ എട്ത്ത് വെളീടും അപ്പഴായിരിക്കും മഴ പെയ്യുന്നത്
പെയ്യ്ന്നത്
മ് വീടിന്റെ ടെറസിന്റെ മോളിലൊക്കെ തുണി വിരിച്ചിടത്തില്ലേ
ആ ഓപ്പൺ ടെറസ്ണ്ട് ഏ അവടേം അവടേം ഇടും അവടേം മഴ ആവുമ്പോ ഒണങ്ങൂലല്ലോ ഞമ്മള് അപ്പൊ ഒക്കപ്പാടെ ഒക്കകൂടെങ്ങനെ ആക്കി കൊർച്ചീച്ചെ കൊർച്ച് താക്യാണ്ടേയ് അങ്ങനെ വിരി ച്ച്ടും
അതേയോ മ് ഇപ്പം മെയിനാട്ട് സ്കൂളൊക്കെ തൊറന്നോണ്ട് യൂണിഫോമൊക്കെ ഒണങ്ങാനാ പാട്
ആ ഇവർക്ക് യൂണിഫോമ് കിട്ടിട്ടില്ല യൂണിഫോ യൂണിഫോമ് ആ ഇടല് തൊടങ്ങീറ്റില്ല ഇതെരെ
അതെയോ ആ മ്
യൂണിഫോമേ മ്
ആ ഓക്കേ. പുതിയ സ്കൂളില് ചേർത്തതാ.
ഒട്ടുമിക്ക കുട്ടികള് ഇവിടെണ്ട് ബസിലൊക്കെ അല്ലേ. ഇവിടെ തന്നെയാണ് സ്കൂളില് പോണം. റെഗുലർ സ്കൂൾ തന്നെയാണ് അവിടുന്ന്
ആ ഓക്കെ ഓക്കെ ഉം
നാളെ മറ്റെന്നാളൊക്കെ കിട്ടുന്നു പറഞ്ഞ് വര്യ വല്യോന് മൂന്നാം ക്ലാസ്സിലാണ്. രണ്ടാമത്തെ യു കെ ജിയിലാണ്.
അതെയാ.
ആ
ഉടനെ കിട്ടുവോ യൂണിഫോം.
ആ കിട്ടും. നാളെ കിട്ടും യു കെ ജിക്കാരെ ഓൻ ന് നാളെയൊക്കെ കിട്ടുന്ന് പറഞ്ഞേ പറഞ്ഞീന്നു ഗ്രൂപ്പിലെ ഉം
നമ്മള് തുണി മേടിച്ചിട്ട് കൊണ്ട് തയ്പ്പിക്കണം അല്ലേ.
ആ ആ
ആ ഉം ഉം ആ അതാകുമ്പേ എന്ന അവരുടെ അളവിന് അനുസരിച്ച് നമുക്ക് തയ്ക്കാല. ഉം ഉ ഫീ നമ്മ പൈസ കൊടുക്കണല്ലേ നമ്മള് സ്കൂളിൽ തുണി
തുണിക്ക് ആ
ആഹ ഉ ഉം ഇപ്പൊ രണ്ടു വർഷത്തേക്ക് ഒരു യൂണിഫോം അങ്ങനെയല്ലേ.
ആ ചെ ഇവന് കഴിഞ്ഞ വർഷ കഴിഞ്ഞ വർഷത്തെ തന്നെയാണ് ഈ പ്രാവശ്യം. യു കെ ജിലത്തവനെ
ആ
ട്രൗസർ പിന്നെ കുപ്പായം വലുപ്പം കുറഞ്ഞിട്ടപ്പം രണ്ട് ങ്ങട് വാങ്ങി.
ഉം
ഉം ഉം പിന്നെ വൈകിട്ട് വീട്ടിൽ വന്ന് പഠിക്കുന്നൊക്കെ ഉണ്ടല്ലോ. രണ്ടുപേരും.
ഏ ഏ
രണ്ടു പേരും വീട്ടിൽ വന്ന് കഴിഞ്ഞാ പഠിക്ക തന്നെ പഠിച്ചോളും അല്ലേ.
ആ അങ്ങ് ഞമ്മള് കൊറച്ചൊക്കെ നമ്മള് ഇങ്ങനെ ആ ഹലോ കേ ക്കുന്നില്ലേ. കൊറച്ച് കൊറച്ചൊക്കെ നമ്മൾ ആ ബ്രേക്കാവണ്ട്. കൊറച്ചൊക്കെ നമ്മള് ഇരുന്ന് കൊടുക്കണേ. ചെറിയ മോനും കുറച്ചേരൊക്കെ ഇരുന്ന് കൊടുക്കണം. നൈറ്റിലാണ് വായിക്കല് കൂടുതലും. എഴുതലൊക്കെ.
അഹാ.
പിന്നെ ഓ നമ്മക്കിടെ
ഹലോ ഹലോ ഹലോ ഹലോ
ആഹ കേക്കുന്നില്ലേ ആഹ അപ്പൊക്ക കട്ട ആാക്കണ്ട കട്ടാക്കണ്ട അമ്മക്ക എവിടെ
അമ്മയൊക്കെ ഇവിടെണ്ട് അവരൊക്കെ ടി വി കാണുന്ന ആ ചായൊക്കെ കുടിച്ചട്ടുണ്ടെങ്കി ഞൻ ഇപ്പൊ ഇങ്ങോട്ട് കേയറി വന്നതേള്ള കൊറച്ചറെ ര ഇെടുത്തിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാന്ന് വിചാരിച്ച
ആഹ അതെ അതെ എങ്ങനെ പോവലേ സ്കൂക്ക് എങ്ങനെ പോ
കോളേജ് ബസ്ഉണ്ട് ണ് ഇവിടുന്ന് ബസ്സ്ഉണ്ട് അ ബസ്സൽ ഒരു മണിക്കൂർ പുറത്ത യാത്രയുണ്ടോ കോളേജിലോട്ട്
അയോ
ഉ അങ്ങോട്ട് ഒരു മണിക്കൂർ ഇങ്ങോട്ട് ഒരു മണിക്കൂറ് തണർന്നു പോ
ആ വീട്ടിലിങ്ങനെ ഇരിക്കും വീട്ടിലിരിക്കുമ്പോ തോന്നും ങ്ങനെ യാത്ര ചെയ്യുമ്പോ നല്ല താണ്ന്ന് പക്ഷെ നമ്മള് എന്നുങ്ങനെ പോഉമ്പോ അമ്മക്ക്
ഭയങ്കര മട് അതെ മഴ വയ ഉ മൈ മയേ താണ് ഭയങ്കര പ്രശ്നം വരുന്നത് മഴയങ്ൾ മഴയും ആ ഒരു കാലാവസ്ഥയാവുമ്പോ നമുക്ക് പോകാനേ തോന്നത്തില്ല
ആ അതെ
ഉം പിന്നെ ചൂടാഉമ്പോ പിന്നെ കൊഴപ്പയില്ല ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തങ്ങ് പോവാ ഇനി ഒരു വർഷം കൂടെ ഉണ്ട്
ആഹ് ആഹ്
ഉം
പിന്നെ
പിന്നെ
പിന്നെ എന്തൊക്കെയാ ആ ഫുഡായിന്
ആഹ് നയ്റ്റ്ക്ക് സ്പെഷ്യല് സ്പെഷ്യലായിട്ട്ന ബീഫ് ണ്ട്
ആഹ് ബീഫോ ഇവിടെ ചിക്കൻ ഇന്നലെ ഹ് നമ്മള് പള്ളിന്നൊക്കെ വന്നപ്പം നമുക്ക് കുറച്ച് ബിരിയാണി കിട്ടിയായിരുന്ന കെ ആ പ്ലസ് ടുന്ന് ജയിച്ച പിള്ളേരുടെ വകയ ആയിട്ടെ പള്ളിയിലെല്ലാർക്കും എ ബിരിയാണി ഒടുത്തു അപ്പൊ അത് ഞങ്ങക്കുംആദ്യ കൊർച് കൊണ്ട്തന്നായിരുന്നു അതിരിപ്പോണ്ട് പ്പ അഹ് രണ്ടോസ്ത്തേക്ക് ഇന്നും കൂടെ കാണും വൈകിട്ട് വരെ കാണും എനിക്ക് മാത്രം മതി അപ്പൊ അപ്പന അമ്മ ക്കെ സാധാ ചോറ് കഴിച്ചോള് എനിക്ക് വേണ്ടിട്ട് എടുത് വെക്കും ഉം അതുണ്ടായതുകൊണ്ട് പിന്നെ എനിക്ക് വേറൊന്നും വേണ്ട ഉം അവര് ചോറ് കഴിച്ചോളും അല്ലെങ്കിൽ ചപ്പാത്തിയോ ഓട്സോ അങ്ങനെ എന്ത ങ്കിലും ക്കെണ്ടാക്കും അവർക്കതാണ് മാക്സിമം അത് ക്കെയാണ് അവര് കഴിക്കാറ് ഡയ നോക്കുന്നുണ്ട് ഷുഗർ ഒക്കെ ഉള്ളത് കൊണ്ട്
ആ ആ അപ്പൊ അതിന് നല്ലത് ചപ്പാത്തിയാണല്ലോല്ലേ ഡയിറ്റിന്
ഉം ചപ്പാത്തി ചപ്പാത്തിയോ എന്തേ മീൻ മീൻ മീന്റെ ചാറോ അങ്ങനൊക്കെ മതി പ്രത്യേകിച്ച് കറി അങ്ങനൊന്നും വേണന്നൊന്നും നിർബന്ധോല്ല ഹ് ഹ് ഹാ പിന്നേ
പിന്നെ എന്തെ
അവിടെ എല്ലാരും ചോറ് തന്നെയാ കഴിക്കുന്നേ വൈകിട്ട്
കാഹ ഇവിടെ കാക്ക ചപ്പാത്തി കയിക്കും
ഓ ഓ
ഉം
ബാക്കി എല്ലാരും ചോറ് തന്നെ ആയിക്ക
ആ ആഹ്
ആ ഹാ ഞാ ഡ ചെയ്ത് നീ ഡയറ്റ് ഒന്നും നോക്കുന്നില്ലേ
ആ ഡയറ്റ് ഭക്ഷണ ഭക്ഷണൊക്കെ കൊറക്കും ത്തിരിയാക്കിയാണ്ടേ ന്ന ഉം ഉം
ഇപ്പൊ എല്ലാരും കോമൺ ആയിട്ട് നോക്കുന്നെ ഡയറ്റ് അല്ലേ വണ്ണം ഉണ്ടെങ്കിലും വണ്ണം ഇല്ലെങ്കിൽ ഹെൽത്തിന് നല്ലയാണെന്ന് പറഞ്ഞിട്ട് ഡയറ്റ് ചെയ്യുന്ന
ഡയറ്റ് ചെയ്യണേ ഭക്ഷണം കഴിക്കാതെ ഡയറ്റ് ചെയ്യുന്നവരുംണ്ട് ഭക്ഷണം കഴിക്കാതെ ഡയ്- റ്റ് പിന്നെ ഈ ചപ്പാത്തി അരി ഭക്ഷണം ഇതൊക്കെ കൊറച്ചിട്ടേ
അതെ
കഴിക്കുന്നവരും ണ്ട്
ഉം പക്ഷെ ഭക്ഷണം കഴിക്കാതെ ഡയറ്റ് നോട് ഞാൻ യോജിക്കുന്നില്ല കാരണം അത് ഭയങ്കര ഹെൽത്ത് ഇഷ്യൂ ഉണ്ടാവും ഉം ഇപ്പൊ സ്കൂളിൽ പോകുന്നവരൊക്കെയാണെങ്കിൽ പിന്നെ രാവിലെ ഇപ്പം ഈ ഓട്സും പാലൊക്കെ അടിച്ചിട്ട് സ്മൂത്തി പോലെ ആക്കി കുടിക്ക്ന്ന് അത് കൊഴപ്പമില്ല പക്ഷെ ഏ
പാറന്നിട്ട് ജസ്റ്റ് അങ്ങനെ കഴിക്കേ
ആ അല്ല ഓട്സും അതിനകത്ത് കുറച്ച് പാലും പഴവും ണ്ടല്ലോ പഴം മുറിച്ചിട്ട് അണ്ടിപ്പരിപ്പും ബദാമ് അതേപോലെ തന്നെ ഡേറ്റ്സ് എല്ലാം കൂടി ഇട്ടിട്ട്